ഹലോ
ഹലോ
ആഹ് അലോ ഹലോ ആലോ
ഹലോ കേൾക്കാൻ പറ്റ്ണ്ടോ
കേൾക്ണില്ലല്ലോ പ്പാണ് കേൾക്ക്ണ് എന്തെ നേരെത്തെ കേൾക്കാഞ്ഞത്
ഇപ്പ കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്തെക്കെണ്ട് വിശേഷങ്ങളൊക്കെ
ഓക്കേ നല്ല വിശേഷാണ്
ഫുഡ്ഡൊക്കെ കയിച് എന്താ കൊഴപ്പല്ലാണ്ട് പോണ് എല്ലാർക്കും സു സുഖം ഫുഡ്ഡൊക്കെ കയിച്ചോ
ഉം ഫുഡ് കഴിച്ചു കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാരുന്നു
ഓ എന്തര് ഫുഡ്
ആഹ് ചിക്കൻ കറി ഇണ്ടാർന്നു ചോറന്നേ അങ്ങനെ ഏഹ് ആഹ് ചോറെന്നെ എങ്ങനെ
ഇങ്ങളെന്നെ കുക്കയ്യെല് ഇങ്ങളെന്നേണ്
ആഹ് ഞാനന്നെ കുക്കയ്യല് നമ്മടെ വീട്ടില് നമ്മള് തന്നെ ബുക്ക് ചെയ്യണത്
ഏ ശരി കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്
ഉം ഉം ആഹ് കുക്ക് ചെയ്യഭയങ്കര ഇഷ്ട ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കും
അങ്ങനെ കുക്ക് ചെയ്യോ
ഫാസ്റ്റ് ഫുഡ് അങ്ങനെ അതിനോട് വല്യ താല്പര്യ ഇല്ല എന്നാലും അത്യാവശ്യംക്കെ ഉണ്ടാക്കും കുട്ടികൾ അവരെടക്ക ഇടയ്ക്ക് ഇങ്ങനെ രോന്ന് ചോദിക്കും അതിനൻസരിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ഉം ഉം എത്ര കുട്ടികളുണ്ട്
ഉം ഉം ഇക്ക് രണ്ട് മക്കള്
മോളോ നോ
ഒരു മോനും മൂത്തത് മോനാണ് ചെറുത് മോള് മോൻ പ്ലസ് ടു ആ മോൻ പ്ലസ് ടു കഴിഞ്ഞു മോള്പ്പ എട്ടാം ക്ലാസ്സില് അങ്ങനെക്കെ പോണു
ആഹ്
ഉം ഇയാൾക്ക് എത്ര കുട്ടികളാ
എ നിക്ക്ഒരു മോൻ പി നാല് വയസ്സായി എത്തിരിക്ക ഇപ്പ വീട്ടിലാണ് ഫുഡൊക്കെ കഴിച്ചണ്ട് അപ്പ അങ്ങെനെ ഇരിക്കാണ്
അതെ സ്കൂളി പോ ഉണ്ടോ എൽ കെ ജി ചേർ
ഏ അ എത്തിട്ടില്ല ഞാൻ ഓൻ്റെ ചെറിയഒരുത് കഴിഞ്ഞട്ടിരികാണ് അപ്പൊ ഞാൻ വീട്ടിലെ റെസ് തീർച്ചയായിട്ട് വന്നതാണ് അപ്പൊ ഇൻക്ക് ഓനെ സ്കൂളിൽ വിടാൻ പറ്റൂല
അ ശരി
ഞാനന്ത് റസ് വേണം സ്കൂളിലൊക്കെ ചേർത്തിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് പോകാന്
ആ എന്താ മോനെന്താ?
ഹലോ
ആഹ് മോന് എന്ത് പറ്റി
ഓൻ്റെ കാലിന് ചെറിയൊരു ബെന്ഡ ഇണ്ടായിനി അപ്പൊ അം ബെൽറ്റാ അതന്നെ ബെന്റ് ഉണ്ടായിനു കാലിന് അപ്പൊ ഓൻ്റെ റസ്റ്റ്ക്കന്നെ ത് കഴിഞ്ഞിട്ട് വേണം സ എവിടേയിലൊക്കെ ഒന്ന് പോയി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനായി അയിനിപോ കുറച്ച് ഡിലേ യാവും അതാണ് പ്രശ്നം
ആഹ് ആ ആഹ ആഹ് ആഹ് ഉം ഏ എത്ര വരെപഠിച്ചിണ്ട് ഇയാൾക്ക് ജോലി ഇണ്ടോജോലി ഇല്ല ല്ലേ
ഞാന് ജോലി ചെയ്തിരുന്നു ഞാൻ പ്ലസ്ടു കഴിഞ്ഞതിന്റെ ശേഷം മെഡിക്കൽ ഫീൽഡ്ക്ക് ഇറങ്ങിക്കാ ഞാൻ സ്കാനിങ്ങിന്റെ ദേനു അപ്പ ഞാനായാലും പോയി വർക്കൊക്കെ ചെയ്ത് കൊറെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു പിന്നെ കല്യാണം കഴിഞാ ശം നക്ക്ങ്ങനെ പോകാൻ പറ്റില്ല അപ്പോ അതോണ്ട് ഞാന് പിന്നെ കുട്ടിയായി കുട്ടി ഇപ്പൊ ബൻ്റെതൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് ചേർത്തിട്ട് വേണം ഒന്നിട്ട ഒന്ന് റിവോപ്പൺ ആക്കാന്
ഉ
ഞാ സ്കുക്ക് പോവുല
ഉം ഞാൻ വർക്ക് ചെയ്യണ്ട ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അടു ത്തരു സ്കൂളിൽന്നെ ഉം ആ ഞാന് ചെറിയ കുട്ടികളെ പ്രീ പ്രൈമറിയിലാ എൽ കെ ജി ക്ലാസ്സിലാ എൽ കെ ജി ക്ലാസ്സിലാണ് ഉം പതിനാറ് വർഷായിട്ട് ജോലി ചെയ്യണണ്ട്
ഓ അത് ശരി
കുഴപ്പൊന്നില്ല ഉം കല്യാണം കഴിഞ്ഞോ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. വീട് വീടിന്റെ അടുത്ത് തന്നെ ആ
ആഹ ആഹ് ആഹ എ
ഏത്
നിങ്ങളി കഴിഞ്ഞതിൻ്റെ ശേഷം എല്ല വേക്കൻസി വന്ന പ്പോ. അല്ലെ ഞമ്മൾ ഇത് കല്യാണം കഴിഞ്ഞതിന്റെഷം ഇപ്പ കൊറച്ച് ഡിലേ വന്നില്ലേ
ആഹ്
ആ ഡിലേ വ ന്നൻ്റെ ശേഷം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എന്തെങ്കും ബദ്ധിമുട്ട്. ട്ട് തന്നിനോ നിങ്ങൾക്ക്.
ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ആ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ്. ജോയിൻ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്ക്ണു. കല്ല്യാണം കഴിഞ്ഞ്മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. കേക്ക്ണുണ്ടോ? ഹലോ?
അങ്ങനെയല്ല ഞൻ ആ ഈ മൂന്ന് വർഷം കേറതുംണ്ടില്ലേ ഞല്ലേ
ആഹ്
ഏ
കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തത്.
അതെനിക്ക് മനസിലായി. അപ്പൊ ഈ മൂന്ന് വർഷം ഒരു ക്യാപ്പ് വന്നില്ലേ ഞമ്മള് നിങ്ങള് സ്കൂളിൽ ചേരാൻ പോയപ്പോ.
പഠിച്ചതിന് ശേഷം.
ആ ആ അതിന് ശേഷം ഇത് വന്നല്ലോ അപ്പൊ ഞമ്മൾ ഈ സ്കൂളിൽ കേറുമ്പോം ഇത് എക്സ്പീരിയൻസിന് കൊറവാണ്ന്ന് പറഞ്ഞ്കണ്ട്. ഇത് വരല് പിന്നെ ഇത് പറ്റൂലന്ന് അങ്ങനെ എന്തായാലും പറഞ്ഞിരുന്നോ നിങ്ങളോട്.
ഇല്ല ഇല്ല ഞാൻ എന്റെ സർട്ടിഫിക്കറ്റും കൊണ്ടല്ലേ ഫസ്റ്റ് കേയറുന്ന.
ഓ അത് ശെരി ഫസ്റ്റായിട്ട് കേയറിയായിരുന്നുല്ലെ?
ഫസ്റ്റായിട്ട് കറിയതാണ്. അതിന് മുന്നേ ഞാൻ ജോ ജോലി ചെയ്തിട്ടില്ല.
ഓ ശരി.
ആഹ ജോ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് അപ്പത്തിന്ന് ഒരു മോനായി. ആ അവന് മൂന്ന് വയസ്സ്. ഒക്കെയള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അത് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പിന്നെ മോള പ്രഗ്നന്റ് ആയപ്പോ ഒരു വർഷം ഞാൻ ലീവ് എടുത്തു.
ഓ ശരി അല്ല അ ഇനിയിപ്പോ ഞാൻ പോകുമ്പോ ഇന്റെ ഏഴ് വർഷത്തൊക്കെപ്പ് വന്ന്. അപ്പൊ ഇനിയിപ്പോ ഞാൻ പോകുമ്പോ ഗസ് എക്പീരിയൻസ് കുറവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തേലും ബുദ്ധിമുട്ടുണ്ടാവോ അറിയാൻ വേണ്ടീട്ടാണ് ഞാന്. എന്ത് വിളിച്ചി ചോദിച്ചത്.
കുഴപ്പം ആ സ്ഥാപനത്തി തന്നെ അല്ലേോ ജോലി ചെയ്യാൻ പോണ് അതിനി വേറെ നോക്കണോ?
ആസ് സ്ഥപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യാൻ പോകണത് അവിടെക്ക് തന്നെയാണ്.
ആഹ അപ്പൊ പിന്നെ പ്രശ്നല്ലല്ലോ.
ല്ല എനിക്ക് ചോദിച്ചു നോക്കണോ ഒടുത്തൊക്കെ ഒന്ന് കേണ്ട എന്നിട്ട് വേണംഎനിക് ഒന്ന് കേയറാന്.
ആ ട്രാവലിങ്. നമുക്ക് സ ട്രാവലിംഗ് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഔട്ടിങ്ങിനുള്ള സമയം കാര്യങ്ങളൊന്നുമല്ല. വ്യക് വെക്കെഷനൊക്കെ ആവണം ട്രാവലിങ്ങക്കെ ഇഷ്ട്ടാണ്. പക്ഷേ ട്രാവലിങ്ങ് ചെയ്യുമ്പോ നമുക്ക് റസ്‌റ്റ് റ്റ്ട്ത്ത് ട്രാവലെയ്യാനേ പറ്റുള്ളൂ. കണ്ടിന്യൂസായിട്ടങ്ങനെ പോക്ക് വരവ്. ബുദ്ധിമുട്ടാണ് തലവേദനടെ പ്രെശ്നങ്ങളൊക്കെണ്ട്. ആഹ് ട്രാവലെയ്യാനൊക്കെ ഭയ്ങ്കരഷ്ടാണ്.
ആണ്ലേ മൈഗ്രേൻ്റെതാണോ?
അം മൈഗ്രീൻ. മൈഗ്രേന്റെ പറയാനും മാത്രം എന്നോട് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ന്റെ ഇപ്പഴ്ത്തൊരു പ്രശ്നം പർഞ്ഞാല് എച്ച് ബി കൊറവാണ് എച്ച്ബി കൊറവ് ഉം എച്ച്ബി കൊറവാണ് എങ്ങനെ
വെജിറ്റബ്ളൊന്നും കഴിക്ക്ണ്ല്ല
വെജിറ്റബിളെല്ലാം കഴിക്ക്ണക്ക്ണ്ട് വടെ കൂട്തലും മീൻകറ്യാ വെക്കാറ് ആഹ് പച് എലക്കറികളൊക്കെ നേരാക്കാള്ള ബുദ്ധിമുട്ടോണ്ടൊക്കെ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല ആ അതുകൊണ്ടാണ് പിന്നെ അതൊക്കെങ്ങട് ഡിലേ ആ ക്ക്യ കാര്ണേ പിന്നെ ഞാനിപ്പോ ഒരു മാസായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്ക്ണ് ണ്ട്
ഹലോ എച്ച് ബീന്റെ
ആഹ് എച്ച്ബി കൂടാനായിട്ട് മര്ന്ന് കഴി ക്ക്ണ് ണ്ട് അയ്ന്റൊപ്പം ഫ്രൂട്സും പച്ചക്കറികളും എലക്കറികളും ഒക്കെ കഴിക്ക്ണെക്കെണ്ട് ഉം ഇനി കൂടണം എച്ച്ബി കൂടണം കൂടിയില്ലെങ്കി അത് ബുദ്ധിമുട്ടാവും ഉം
ന്നേനെ ഭയങ്കര ക്ഷീണംതൊക്കെ വെരാൻ ചാൻസ്ണ്ട്
ആഹ് ക്ഷീണൊണ്ടല്ലോ നല്ല ക്ഷീണാ
ആണ്ലേ
ഉം
ഓഹ് അയ്ശെരി വീട്ട്ൽ ഹസുണ്ടോ ഹസിനെന്താ പരിപാടി
ആൾ നാട്ടിലെന്നേണ് ഉം ഡ്രൈവറാ
ചെയ്യ്ണ്ടോ
ഇല്ല്യാ ആൾ ഡ്രൈവറാണ് ഡ്രൈവറാണ് ലൈൻ ബസിലെ ഡ്രൈവറാണാൾ ആണ് രാവിലെ ഏഴ് മണിക്ക് പോവും രാത്രീ എട്ട് മണിയാവുമ്പോത്തേനും വീടെത്തും
ആഹ് ആഹ്
അങ്ങനെ മോന് പിന്നെ പ്ലസ്ടു കഴിഞ്ഞു അവനിപ്പോ ആ കേക്കാല്ലേ
എങ്ങനെയാ
മോനിപ്പം പ്ലസ് ടു കഴിഞ്ഞു അവന് ആർമിയുടെ ട്രെയിനിങ്ങിന് പോക്ണ്ട്
ഏഹ് ആർമീലാ
ആഹ് ആർമിയിൽ ആയിട്ടില്ല്യാ അയ്ന്ള്ള ട്രെയ്നിങ്ങും കാര്യങ്ങളൊക്കെ പ്പം നടന്നോണ്ടിരിക്ക്ണ് ഇനി അതിന്റെ എക്സാമൊക്കെ എഴുതി ട്ട് എക്സാമെഴുതി പാസ്സാകണം അപ്പഴാണ് അയ്ൽ കേറാൻ പറ്റു ഉം അവനാ ഫീൽഡിനോടാ ഇഷ്ടം
ഏഹ് ആർമിനോടാലേ കൊഴ്പ്പല്ല നല്ല സ്കോപ്പ് ഇതാണല്ലോ
അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ടാസ് ക്കാണ് നമ്ക്ക് കാണുമ്പൊന്നെ വെഷ്
ആ ആർമീൽ നല്ല ടാസ്കാണ് പക്ഷെ അത് കിട്ടിക്ക അതല്ലാ അത് കിട്ടി കഴിഞ്ഞാ പിന്നെ ഞമ്മക്കൊരു കണ്ട്ന്യൂസയ്ട്ട് പത്ത് വർഷം അതെന്നെ അതന്നെ പിന്നെ ഓലതും ഭയ്ങ്കരായ്ട്ട് കിട്ടല്ലേ ബോണസെക്കെ
അതെ അതെ അതെ
ഉം
കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റാ വേറൊന്നും നോക്കാല്ല
ആഹ് അതെന്നെ അതെ
ഊം.
മക്കളത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെണ്ടൊ വെയ്റ്റ് പാടില്ല ഹൈറ്റ് ണ്ട്ന്നുണ്ടെങ്കി ആഹ് ഇഷ്ടം വേണൊട്ടോ ആഗ്രഹൊം വേണം ഉം എന്തും തരണം ചെയ്യാ ആഹ് എന്തും തരണം ചെ യ്യാനുള്ള അല്ല ഇന്നരൊക്കെ അഅ് ചെറിയൊരടിയൊക്കെ മേടിച്ചിട്ടാ വന്നേക്കണത് ആഹ് അവർക്ക് എടക്ക് ഓരോ ശിക്ഷയൊക്കെ കിട്ടുംവിടന്ന് ഊം നമുക്ക് കാണുമ്പൊ വെഷമൊക്കെയാവും
ഏഹ് എല്ലാ ദിവസോം ണ്ടെങ്കിലോ
ഡെയിലിണ്ട് ഡെയിലി രാവിലെ രാവിലെ അഞ്ചരക്കവർക്ക് ക്യാമ്പിലെത്തണം
അല്ലാ
ഉം
സ്‌റ്റല്ലെങ്ങനാ പ്പ ഞമ്മക്കെന്നും വീട്ടിപോരാൻ പറ്റോ?
ആഹ് രാവിലഞ്ചരക്ക് ക്യാമ്പ് തുടങ്ങ്യാ ഏഴ് മണി വരെ ള്ളൂ. രാവിലെ ഏഴ് മണി വരെ ള്ളൂ ആ അത് കഴിഞ്ഞ് വീട്ടിൽ വരാം
ഓഹ് അഅ് ശരി
ഡെയിലി പോണം എല്ലാ ദിവസവും പോണം ഒരു ദിവസം പോലും ലീവെടുക്കാൻ പാടില്ല ഇനി അഥവാ മൊടങ്ങാണെന്നുണ്ടെങ്കി സാറിനെ വിളിച്- ച്ച് പറയണം
അഅ് ടൈമ് കഴിഞ്ഞല്ലോ ഓഹ് അത് ശരി
ളിക്കാട്ടൊ ഓക്കെ ശരിന്നാല്
സ്കോളല്ലോ ആഹ് ഓക്കെ ഓക്കെ
കേട്ടോ
ഉ ആഹ് ഓക്കെ ഓക്കെ തെന്താ പോവാത്തത്?